ഹലോ ഹലോ
കേൾക്ണ്ടോ?
ആഹ് കേൾക്ണ്ട്. അൻക്ക് കേൾക്ണ്ടോ?
ആഹ് ആഹ് ഞാൻ വസ്റ്റ് കേൾക്കാത്തപ്പ ആദ്യത്തെ മാതിരിക്കായി വിചാരി
ഒന്ന് അയ് അടുത്തിക്കിക്ക്.
ഞാൻ പറിണെ കേക്കില്ല?
കൊർച്ച് കൊറവ്ണ്ട്.
ഇപ്പളോ? ഇപ്പ കേക്ണ്ടോ?
ആ മയ്ക്കിന്റെ അടുത്ത്ക്ക് ക്ക്.
ഹെലോ.
ആഹ് പറി.
ഇപ്പ കേക്ണ്ടോ?
ആഹ് ഇപ്പ കേൾക്ണ് ണ്ട്.
ആഹ് ഇന്നലെ എന്തിനാ ഹോസ്പിറ്റൽല് പോയിന്യേ. അത് ചോയിച്ചാൻ മർന്നോയി.
അഹ് നെന്നു വേദന. നെന്ന് വേദനല്ല ഇന്ക്ക് ഒരു ഈ കയ്പ്പൽന്റെ ഒക്കെ അവ്ടെ ഒരു വേദന.
ക എങ്ങനേണ്? എക്സസൈസ് ചെയ്തി
ഏഹ് അ അല്ല അത് പറഞ്ഞത് എന്താറോ ഫാന് ഫുള്ള് സ്പീഡില് ഇട്ടാണോ കട്ക്കല് എയ്ച്ച്
അതും കൈപ്പരിയും തമ്മിലെന്താ ബെന്തം
പണി കഴിഞ്ഞ അങ്ങനെ ഫാനും പിന്നെ പച്ചവെള്ളത്തി കുളിച്ചിട്ടു ഒക്കെപാടെ നീര് വന്ന് താണല്ലോ
കൈമേല് നീര് വന്നതോ തണുപ്പായിരിക്കുല്ലേ?
ങ്ങനെ ഒരു നീര് വന്നതാ
എന്തായിന് മരുന്ന് തന്നക്ക എന്തേലും ചെയ്യാൻ പറഞ്ഞോ?
ആഹ് ന് ഫാന് ഇടാതെ ഉറങ്ങാനും പിന്നെ ചൂടുവെള്ളത്ത് കുളിക്കാനും ന്നെ ഗുളികീണ്ട്
പറഞ്ഞെ എപ് എപ്പളാ പോയിനെ കൊറെ ടൈം എട്ത്തോ
ആഹ് ഞങ്ങളൊരു എപ്പള പോയിനെ ഏഴ് മണിക്ക്
ആഹ്
ഏഴ് മണിക്ക് പോയാണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ടോക്കൺ നമ്പറ് മുപ്പത്തി ഒന്നാണ് ഏ ഹലോ
ആഹ് കേക്ക്ണ്ട് എന്നിട്ട്
മുപ്പത്തിയൊന്നാണ് ങ്ങൾക്ക് കിട്ടിയാ ടോക്കൺ നമ്പറ്.
ആഹ്
പിന്നെ അയിന് അവിടെ വയസ് സായി വരുന്നവലൊക്കെ ഇങ്ങനെ കേറ്റ പിന്നെ. ഒരു രണ്ടാൾക്കാ കുട്ടി ഏഹ്
ഓ വയസ്സായൊലെ വേം കേറ്റൂല്ലേ.
ആഹ് വയസ്സായോൽക്ക് സുഖല്ലർഞ്ഞ് വേ കേറ്റി അവിടെ.
ആഹ് ആഹ്
ഉം ഹ്
പിന്നെന്താ രണ്ടാള്
ആഹ് പിന്നെ. ഇവിട് കുട്ടിയൊക്കെ എത്തോ ശ്വാസം മുട്ടാന്നറിഞ്ഞ അപ്പൊ പിന്നെ ഓലെയും കേറ്റി. അപ്പൊ ഞങ്ങളത് ഇങ്ങനെ നേരം വൈകി.
അങ്ങനെ ലേ... ആരണ്ടായിനെ കൂടെ?
ഞാനും മ്മച്ചിം പോയി.
ആഹ് പിന്നെന്താ ഇന്റെ ഫേസ് വാഷ് കഴിയണ പറഞ്ഞെ.
ആഹ.
നിങ്ങള് രണ്ടാള് ഓർഡർ ചെയ്യാ? ഇന്റെ ഒരു കാൽ ഭാഗം ഇനിം ഉണ്ടാവും രണ്ടു മാസൊക്കെ യൂസ് ചെയ്യാണ്ട്. ഉണ്ടാവും ഞാന് കുറച്ചല്ലേ യൂസ് ചെയ്യുള്ളൂ.
ജും
ഇന്റെല് ഇണ്ട്
അനക്കിന്നും ഉണ്ട് യൂസേനയില്.
ആ് അന്റെ വാണെ അന്റെ അനിയനൊക്കെ എടുക്കണ്ടാവും.
ഉം.
അതായിരിക്കും വേഗം കഴിഞ്ഞേ.
ആഹ്.
പിന്നെ ഏഹ്... എന്താ മറ്റോൾക്ക് ഇത് വേണം പറഞ്ഞില്ലേനോ ബോഡി
ആഹ് ബോഡി വാഷ്. അത് ഞാൻ ഇന്റെ ഒരു ഫ്രണ്ട്.
റേഞ്ച് കൊറുണ്ട്.
ഫ്രണ്ടിന്റെ ഫോണന്ന് നോക്കിയപ്പം ഞാനൊരു സ്ക്രീൻഷോട്ട് കിട്ടണല്ലോ ത്രയ
ആഹ് ഇപ്പെ റെട്യായി ഉം.
ഞാന് ഇന്റെ ഫോണ്ട്.
ആഹ്.
ഹലോ.. നോക്കിയ സ്ക്രീൻഷോട്ട് ഞാ ഞാൻ പറയണ കേൾക്കണ്ടോ
ആ കേൾക്കണ്ട്.
ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഫോണന്ന് ഒരു സ്ക്രീൻഷോട്ട് വിട്ടീനെ.
ആ ഞാൻ വാട്സആപ്പ് ഗ്രൂപ്പില് കണ്ട്.
ആ ആ ഞങ്ങള് കോളേജിൽ ഇപ്പം സ്ട്രിക്റ്റ്. ഉറ്റായി റൂളൊക്കെ.
എന്താ പ്രശ്നം ഓട്ടോണമസ് ആയണ്ടാ? ഓട്ടോണമസായോണ്ട.
അല്ല ആദ്യം ഞങ്ങൾക്കെ ഇപ്പം.
ആഹ്
റ്റൻന്റൻസ് എട്ക്കല് ഓരോ ഹവറില് ഹവറിലേയ്നി.
ആഹ് ഇപ്പങ്ങനെ.
ഇപ്പൊ ഞങ്ങക്ക് ഫസ്റ്റ് അറ്റൻഡൻസ് ഇട്ത്താ പിന്നെ. ഉച്ചക്ക് ശേഷോന്ന് അങ്ങനെ രണ്ടറ്റണ്ടൻഡ്‌സ് എടുക്കൊള്ളു അപ്പൊ ഫസ്റ്റ്. ത് ലെ നേരം വൈകിയാലോ അത് ഫസ്റ്റ്പിരീഡ് കേറീലെങ്കിലോ ഒരു ദിവസം പകുത്യോളം. അറ്റനൻസ് അവടെ പോയി.
അഹ് ഓൾറെഡി അങ്ങനെന്നേണല്ലോ ഞങ്ങൾതൊക്കെ ഓൾറെ ഇന്റെ അങ്ങനന്നേ ഫസ്റ്റ് ഇങ്ങൾത് അങ്ങനെല്ലയ്ക്കാരലേ.
ഞങ്ങളതങ്ങനല്ലയ്നി.
ഞങ്ങളതാതേ അവിടെ കേറുമ്പളെ പറയല് ഫസ്റ്റ് പിരീഡ് പോയാല് പിന്നെ ഹാഫ് ഡേ കട്ട് ട്ടാണെന്നാ പറയല്.
ആഹ് ഞങ്ങള്ത് ന്നാ അങ്ങനെല്ലയ്നി ഞങ്ങള്ത് ന്ന് പറഞ്ഞാല്. ഇപ്പം ഫസ്റ്റ്ത്തൊരു പിരീഡ്കേറി പിറ്റത്തെ പിരീഡ് കേറിയില്ലെങ്കില് പിറ്റത്തെ പിരീഡ്കേറിയാലോ കയിന്റെ കേറെയെന്റെ അറ്റൻഡൻസമ്മക്കിങ്ങനെ കേറും. അപ്പ നമ്മക്ക് എത്രിം ഹവറ് ഒയിവാക്കാ.
നമ്മക്കാകെ എയ്പത്തഞ്ച് ശതമാനം മാത്രം നോക്കിയാമതിയാവൂലേ.
ആഹ് മതി ആഹ് അപ്പമ്മക്ക് എത്ര ഹവറുകളു ഒ ഴിവാക്ക ഇപ്പങ്ങനെ പറ്റൂലെയ്‌. ഇപ്പ ആകെ രണ്ട് ക്ലാസ് ഫുള്ളായിട്ടൊയിവക്കാം പറ്റുള്ളൂ.
ആ പിന്നെ ഞങ്ങളതെന്താറിയോ മാറ്റം വന്നെ ഞങ്ങളത് ഫുള്ളായിട്ടെയ്പത്തഞ്ച് കിട്ട്യാമതിനെല്ല്യയിനി അദ്യണ്ടായേ യെ റൂള് ഇപ് പ്പോ ഓരോ പീരീഡിനും എയ് പത്തഞ്ച് കിട്ടണന്ന്ണ്ട് അല്ല ഓരോ സബ്ജക് റ്റിനും ഓരോ മിസിന്റെ സബ് ജറ്റിനും എയ്പത്തഞ്ച് കിട്ടണന്ന്ണ്ട്.
ഏഹ് അങ്ങനൊന്നുൽ
അന്ക്കത്രെ പെർസ ന്റേജ്ള്ളേ
ഞങ്ങളിത്പ്പൊ എൺപത്.
ഉം ഇന്റാകറുപത്താറൊള്ളൂ.
ഏഹ് പക്ഷേണ്ടല്ലേ ഇത് ഞങ്ങൾക്കാദ്യായിട്ട് വര ഇങ്ങന ത്തൊ രു റൂള് ഞങ്ങള്ത്പ്പൊരു. ആഹ് അപ്പൊ സെറുമ്മാര് പ റഞ്ഞപ്പൊ ഞങ്ങൾക്ക് പുതിയ പ്രിൻസിപ്പളാണ്.
ആഹ് അതോണ്ടാണോ റൂൾ മാറ്റിമാണ് ഓട്ടോണമസ്. പ്പായോണ്ടാണോ റൂള് മാറ്റിയെ.
അല്ല ഏഹ് ഏഹ് ഇപ്പ പുതിയ പ്രിൻസിപ്പളായതു ആയത് ഞങ്ങളെ വർഷത്തിലാണ്. അയിന്റെ മു ന്നേ ള്ള പ്രിൻസിപ്പിള റൂളാ യിനി ഓരോ ഹവറും ഇങ്ങനെ ഇട്ക്കാന്ന് കുട്ട്യാൾക്ക് കൊറച്ച് ഫ്രീ ആയി. ട്ട് വിടാന്നുള്ളത്
ആ അപ്പൊ പ്രിൻസിപ്പലിന് ഇതൊക്കെ തീരുമാനിക്കാൻ കഴിയൂല്ലേ അവറടെ കണക്കൊക്കെ ഞാൻ വിചാരിച്ചത്എന്ധെലും തീരുമാനത് ഏഹ്. ഞാൻ വിചാരിച്ചത് ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്തൊക്കെ തീരുമാനിക്കണ് വിചാരിച്ച്.
ഇതോലെ മാനേജ്മെന്റും അതൊക്കേണ് അപ്പൊ പൺ ഏയ് ആദ്യണ്ടയെ ന്നെ പ്രിൻസിപ്പ ഇപ്പള്ളറൂള്ന് ആത്തി
ആഹ്.
പഷേ ഇപ്പള്ളെ പ്രിൻസിപ്പളെ റൂളാ ഇങ്ങനെ ആക്ക്യേത്.
ആഹ്.
അപ്പാ ഞങ്ങളെസാറെന്നെ പറഞ്ഞ് ഇപ്പള്ളെ പ്രിൻസിപ്പിള് കൊറച്ചൊരു സ്ട്രിക്റ്റാണ്. അയ്ന് അപേക്ഷിച്ച് മറ്റേ പ്രിൻസിപ്പിള് നല്ലൊരു വൈബ്ള്ള പ്രിൻസിപ്പിൾനി കുട്ടികളെ എല്ല കുട്ടികളെ തിനെ നിക്കണ ഒരു പ്രിൻസിപ്പിൾല്ലേ അങ്ങനെനി
ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലേ
ആഹ ഇപ്പോ ഒരു തന്തവൈബ് ആയിക്കുണ്
മ് മ്
അപ്പൊ ആ ഒരു ഇതാണ് മാറ്റം വരുന്നത് അർഞ്ഞ്
പിന്നെ എന്റെ ഫ്രണ്ട്സി ഫ്രണ്ടിന്റെ കല്യാണം എന്നാണ്
അത് ജനുവരി ഒക്കെണ്
ഡ്രസ്സ ഒക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞോ
ഡ്രസ്സ് ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിക്ണ്ട് അതിനിപ്പം ഈ മറ്റേരു ഫ്രണ്ട് ഉണ്ടല്ലോ
ആഹ ആഹ
ഓൾതുപ്പ ഇങ്ങനെ നോക്കിയോണ്ടിക്കണ്ട്
എന്ത് മാരേജോ
ആഹ
അ എന്താ ഓല് വേഗം കല്യാണം കഴിപ്പിച്ചു ഓലേ ഫാമിലി
അല്ല അതോള വീട്ടിലൊരു പ്രശ്നംണ്ടേനി
ആഹ് ആഹ് ഇജ്ജ് പറഞ്ഞീനേ
ആഹ ആഹ അപ്പ ആഹ് ആ
ഓ ഓ ഓ ഓൾന്നെന്തേലും പ്രശ്ന ഉണ്ടാക്കും വിചാരിച്ച ണ്ടായിരിക്കൂല്ലേ ഓ ഓൾക്ക ഇപ്പ കല്യാണം കഴിക്കാൻ ഇഷ്ട്ടല്ല
പോക്ക് എ ആർക്കെ
ഓൾക്കിപ്പോ താല്പര്യം ഉണ്ടോ
ഓക് ന്നി പ്പ കാരണം ഒക്കിന്നിപ്പ എന്ധെനെക്കെ ആയാൽ മതിയായിരുന്നു കാരണം ഓൾക് അത്ര അത്രക്കെന്തായിക്കണേ ഒടുക്കും ഇപ്പൊ വിടൂല ഇനിപ്പോ ഇനിയിപ്പോ കോളേജിൽന്നെ നിക്കുകയാണെങ്കിൽ ഇങ്ങനെ വിളിക്കും
ആരോള ഇപ്പേ
ഓളുമ്മ
ഉമ്മലെ ഫ്രീഡം പോയിണ്ടാവലേ ഇപ്പൊങ്ങനക്കെ ആയോണ്ട്
എവിടെ ഉള്ളത് ആരള്ളത് എന്താ പണി ആരെപ്പോളാണ് അങ്ങനെ ഇതാക്കും
ഓള വീട്ടിത്തെ മറ്റേ ഓലൊക്കെ ഇപ്പൊ പോയോ
ഇല്ല അവിടെല്ല ആരുണ്ട് ഇപ്പോഴും
ഇപ്പളും ഓലെ വിട്ടല്ലന്നെലെ ഓല് നിക്ക
അപ്പൊ പിന്നെ ഓക്ക് ദേഷ്യം പിടിക്കാൻ തോടഗികുന്നു ഒരേ ഓ ഇപ്പ കോളേജ് വി ട് മൂന്നരക്ക് കറക്റ്റ് വിളിക്കും
അപ്പൊ തന്നെ അവിടെ എത്തേണ്ടിരുംല്ലേ
ആഹ് അപ്പോ ഓള് റിഞ് എന്തേലൊക്കെ ഓൽ തീരുമാനിച്ചോട്ടെ അറിഞ്
വേറരു ഫ്രണ്ട് ഉണ്ടായിന ഓളെ ളം ഇമ്മച്ചി ഇങ്ങനെടക്ക് വിളിച്ചണ നിങ്ങളോട് നിങ്ങളോട് ഇപ്പോ സംസാരിക്കാത്തെ വേറൊരു ഫ്രണ്ടില്ലേനോ നിങ്ങളോട്പ്പം സംസാരിക്കല്ലോള് ഓള്ന്ന് വെച്ചാ അങ്ങനെ വിളിക്കേണ്ടായിന്യു കോളേജിൽ കഴിയുമ്പോത്തിന് അവളിപ്പോ എന്തായി
ഓൾ ഇപ്പ സംസാരിക്കലൊക്കെ ഇണ്ട് ഓള ഇപ്പോ പുതിയ ഐഫോൺക്കെ വാങ്ങിണ്
ആഹ എന്നാ ശരി ൻകൊറച്ച് തിരക്കണ്ണാ പിന്നെ വിളിച്ചട്ടോ
എ ആഹ ആഹ